ഹലോ ആഹ് കേക്കാമോ
ഓ കേക്കാം കേക്കാം പറഞ്ഞോ
അഹ് ആഹ് സ്കൂളൊക്കെ തുറക്കാനായല്ലോ
ഓഹ് സ്കൂളൊക്കെ തുറക്കാറായി മഴയും കാറ്റും എല്ലാം കൂടെ കട കൂടി വന്നിട്ട് ട്ടാണ് സ്കൂള് തുറക്കുന്നത്
ആഹ് ആഹ്
ഇനിയിപ്പോ സ്കൂള് സ്കൂള് തുറക്കുമ്പോ മഴയൊക്കെല്ലേ മഴയത്ത് നനഞ്ഞ് നഞ്ഞ് പോകുമായിരിക്കും
ആഹ് ബുക്സും വേഗൊക്കെ വാങ്ങിച്ച സ്കൂളിലത്തേക്ക്
അതൊക്കെ വ അതൊക്കൊക്കെ വാങ്ങിച്ച് പിന്നെ ഇനി ഇപ്പോ ഇന്ന് നമ്മള് പോയി വാങ്ങിച്ച്
ആഹ് ആഹ് ഈ വലിയ പിള്ളേരൊന്നു വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരില്ലേ അവിടെ
ഓ ഒണ്ട് എം ബി എ ക്കും ഞ്ചിനീയറിന് പഠിക്കുന്ന മക്കളുണ്ട്
ആഹ് അതൊക്കെ എളുപ്പമാണോ എങ്ങനെ അവര് സ്കൂളിൽ പോയി കോളേജിലൊക്കെ പോയിട്ട് വന്നിട്ട് എങ്ങനെ പറയുന്ന് എളു പ്പാണ് എന്നാണോ പറയുന്നത്
ആഹ് മോക്ക് മോക്ക് തുടക്കത്തിലേന്നെ അവളെ ഇഷ്ട കോഴ്സിനാണ് ആഹ് അവളെ ഇഷ്ടത്തനുസരിച്ചാണ് ഞാൻ അവളെ പഠിപ്പിച്ചത് പക്ഷേ മറ്റ് എനിക്ക് മൂന്ന് മക്കളാണ് അപ്പം മറ്റ ആമ്പുള്ളേരെ പിന്ന ആം എന്റെ ഇഷ് ത്തിനാണ് ഞാൻ പഠിപ്പിച്ചത് പക്ഷെ അവർക്ക് താല്പര്യം വേറെ കോഴ്സായിരുന്നു എനിക്കും എ എന്റെ മിസ്- സ്‌റ്റൈക്കായിരിക്കണം എൻ്റെ ആഗ്രഹം എന്റെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കണന്നായിരുന്നു
ഓഹ് അങ്ങനെ എഞ്ചിനീയറിനാണോ പഠിപ്പിച്ചത്
ആഹ് അങ്ങനെ അവര് പിന്നെ സയൻസാണ് ഞാൻ എടുപ്പിച്ചത് പടി പിന്നെ എടുപ്പിച്ചു അതെകണക്ക്- പഠിച്ചവര് പക്ഷെ ഒരാള് എടുത്തത് എഞ്ചിനീയറ എഞ്ചിനീയറായ പക്ഷെ അവന് കൊഴപ്പൊന്നുല്ലാ ആഹ് അവന് കൊഴപ്പൊന്നുമില്ലായിരുന്നു പക്ഷെ ഫസ്റ്റ് ഒക്കെ കുറച്ച് ടാപ്സ് കൊറച്ച് പാടൊക്കെ ആയിരുന്ന്- ആന്ന ഉം ഇവിടുത്ത കോളേജി ഓ കൊറച്ച് ഇവിടത്തെ കോളേജന്ന കൊല്ലത്ത യു കെ കോളേജിലാണ് ഉണ്ടാ ആഹ് ആഹ് ആഹ് അവിടെയാണ് കൊണ്ടാക്കി അപ്പൊ ഇവൻ പറയും ഉമ്മച്ചി എനിക്ക് പിന്നെ ചില പോയിന്റിളൊക്കെ ഒക്കെ എനിക്ക് ഫോണ് ഫോണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലൊക്കെയിരുന്നു ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലപോലെ പഠിക്കാത്തുകൊണ്ടാണൊക്കെ ഇങ്ങനെ പറയുവായിരുന്നു അവന് അല്ല വഴക്ക് പറയുല മനസ്സ് വിഷമിക്കല്ല ഒരുപാട് വഴക്ക് എന്ന് പറയാ പഠിക്കും പാവം പിള്ളേരാണ് ഒരു ശല്യങ്ങളൊന്നുമല്ല
മാർ മാർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പഠിച്ചപ്പോഴത്തേക്ക്-
ആഹ് അങ്ങനെ ഇവന് അങ്ങനെ വേറെ പള്ളരു ആയിട്ടൊക്ക ആഹ് ഞാനറിയാതെ ആലോചിച്ചപ്പോഴത്തേ ഇവർക്ക് വേറെ വേറെ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പഠിച്ചോണ്ട് നിന്ന സമയത്ത് അങ്ങന- ഓ പിന്ന ഇവന് ഇവന ഇവൻ്റെ പുള്ളര് കൂടി ആഹ് ആഹ് ക്ലാസ്സിലെ പിള്ളര് തന്നെയാണ് പഠിച്ചു പിന്ന ആദ്യം പറഞ്ഞ ചെന്നൈ ചെന്നൈയില എല്ലാം അടുത്ത അവിടെ കോഴ്സ് അടു എവിടെയാണ് ചേർക്കാൻ വേണ്ടിയാണ് പറഞ്ഞതായിരുന്ന് അപ്പൊ പിന്നെ ദൂരത്തോ ദൂരോട്ട് ഇടാൻ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. ദൂരോട്ട് വിട്ട് പഠിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു പുള്ളര് അടുത്ത് എന്റെ കണ്മുന്നിൽ തന്നെ നിന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ പിന്നെ ഇവൻ ഇങ്ങനെ വിഷമത്തോടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാന ഇങ്ങനെ ചോദിച്ച പറഞ്ഞു അമ്മച്ചി എനിക്ക് പിന്നെ പൊൻ ക്ലാസ്സിൽ അവര് പോകുന്നുണ്ടമ്മ എനി ആക്കാൻ പറ്റൂന്ന് പറഞ്ഞു അപ്പൊ ഇവന്റെ വാപ്പ ഗൾഫില്- യായിരുന്ന് അപ്പോ ആഹ് വാപ്പക് ഇഷ്ടമല്ലായിരുന്ന് അങ്ങനെ- ദൂരത്തു പോയി പഠിക്കണ് ഉം പഠി കാരണം വേറെ അവരെ അവര് ശല്യക്കാരായത്കൊണ്ടല്ല നമ്മക്ക് കുറച്ച് പേടിയായിരുന്നു. പുറത്തൊക്കെ വിടാനും തിരക്കാനും ഉം വിശ്വസിക്കാൻ പ പറ്റാത്ത അപ്പ ഇപ്പ ഈ എന്റെ മക്കളെ പഠിച്ചിട്ട് എനിക്ക് ഈ മക്കള് കോളേജ് കോളേജ് ആവ കൊച്ച് നഴ്സറി ആവട്ട് അല്ലെങ്കിൽ സ്കൂളുകള കാലഘട്ടം ആവട്ട് അവർക്ക് എനിക്കൊരുശല്യട്ടൊന്നും തോന്നിയില്ല- ഒരു കംപ്ലൈയിൻറ്റും വന്നിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു സാധാരണ പിള്ളേര് പോകുന്ന പഠിക്കുന്ന പിള്ളർ ഒരുപാട് പേര് കംപ്ലൈന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലേ അങ്ങനെ അതില ഇന്നും എന്റ മക്കള ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാടൊന്നും കഷ്ടപ്പെട്ടിട്ടില്ലാ അതേപോലെ അനുസ അനുസരിച്ച് എൽ
നല്ല നല്ല മാർക്ക് ഉണ്ടായിരുന്നോ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നോ?
കൊഴപ്പല്ല അവർക്ക് പഠിക്കുന്ന ഭയങ്കര പഠിപ്പുകാരൊന്നും അല്ല എങ്കിലും അവര് മാന്യമായിട്ട് പഠിച്ചു പോവും.
ആഹ് ആഹ്
ആഹ് അവർക്ക് ആവശ്യത്തിനുള്ള പഠിപ്പവരൊക്കെ ഉണ്ട് ഉണ്ട
എല്ലാ സർ എല്ലാർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടില്ലേ?
ആഹ് കിട്ടി എൽ എങ്ങനെ ഈ മോന ചെന്നൈയിൽ ചേർത്ത്.
ഏത് എന്ത് വിഷയത്തിനായിരുന്നു ഏത് എഞ്ചിനീയറിങ്ങിനായിരുന്നു?
മെക്കാനിക്കൽ എഞ്ചിനീയറിന് പഠിച്ചതാ അപ്പ ഇവട്ന്ന് തന്നെ രണ്ടാമത്തെ മൂന്നാ വർഷത്തിലേക്കാണ് അവടെന്ന് പോയേ ഇവടെന്ന് പോയത് അപ്പ സാറന്മാർക്കെല്ലാം ഭയ ങ്കരഷ് വിഷമായിരുന്ന് ഇൻ്റെ മോൻ മോനാ ന്ന കോളേജിന്റെ സാറക്കെ മെയിൻ ന്ന പറന്ന പോല്ലേ ഈ ഓഫീസ് ഇരിക്കുന്ന
ആഹ് സാറിനൊക്കെ ഭയങ്കര കാര്യായിരുന്നുല്ലേ?
ഭയങ്കര കാലം ആഹ് തലയിൽ വെച്ചൊക്കെ അനുഗ്രഹിച്ച് മോൻ നന്നായി വരൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോ പ്പ മൻ്റ് മോനോട്ത്ത് ചോയിച്ച് പോണോ പോണോ ന്ന് ചോയിച്ചായിരുന്നു. അപ്പൊ ഇവ പറഞ്ഞു പോവണം അങ്ങനെ നന്നായി വാ മോനെ മ റ്റ ഹെഡ് മാസ്റ്ററല്ല മറ്റല്ലാം മെയി സാറിൻ്റെ പേര് മറന്നുപോയില്ലേ.
ആഹ് മ്മള ഗച്ചോടീക്ക ആയിട്ടുള്ള ആഹ് അവരക്കെ
ശര്യാ അങ്ങൻത്ത ആഹ് സാറക്കെ അന്നും തമിഴുള്ള തമിഴ്ത്തി തമിഴ് സാറായി നവിടെ ഇരുന്നത് ഉം ആഹ് സാർ മോനെ അനുഗ്രഹിച്ചക്കെ വിട്ട് ടീച്ചർമാരും എള്ളേരും അനുഗ്രഹിച്ച് വിട്ട്. പിന്നെ ഞമ്മള് കൊണ്ട് കോളേജിൽ ഈ പുള്ളേർ മുഖേനെ കൊണ്ടങ്ങാക്കി അപ്പ എന്നിട്ട് ഈ പുള്ളേര് മ റ്റ പുള്ളേരേ കൂടെ ചേർന്നൊന്നുല്ല ഈ പുള്ളേര് ഈ ഈ പഠിച്ച പുള്ളേര് തന്നെയാണ് ഈ ഈ കോളേജിൽ
കോളേജ് തീർന്ന് എന്ന് തീർന്നവരെ കൂട്ട്ണ്ടായിരുന്നു അല്ലേ?
തീർന്ന വര് അവര് വേറെ പൊറത്ത്ന്നും ഒന്നോ ഹോസ്റ്റല്ല് താമസിക്കാൻ അവർക്ക് ഇഷ്ട കൊറവായിരുന്നു. കാരണം മറ്റേ പുള്ളേരുമായിട്ടുള്ള ആം പ്രശ്നത്തിലേക്ക് പോകാതെ ഇവര് പുറത്ത് റൂമട്ത്ത്ട്ട് ഫ്ളാറ്റ് ട്ത്ത്ട്ട് അഒടെ താമസിച്ച്. പഠിക്ക്യായിരുന്നു അപ്പ എനിക്ക് ഭയങ്കര വെഷമൊക്കെയിരുന്നു വന്നപ്പോഴത്തേക്ക് അപ്പഴെ എന്റെ മോൻ വന്നിട്ട് പറഞ്ഞു ഉമ്മസ്സി എന്ത് നുമ്മഷി വെഷമിക്കുന്നാ ഉമ്മാ ഞാൻ പഠിക്കാനല്ലേ വന്നത് ഉമ്മഷി വെഷമിക്കേണ്ട അമ്മ എന്റെ ഉമ്മശിയുടെ മുമ്പിൽ ഞാൻ നല്ല ഒരാള വലിയൊരാളായിട്ട് കേറി വരൂല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു ഒറ്റപ്പട്ടൊക്കെ പോയപ്പോഴത്തേ ആഹ് അതൊക്കെ കിട്ടിയോ കിട്ടി വ മാഷ് പടച്ചോന്റെ അനുഗ്രഹത്തോ അത് കിട്ടി.
ഈ എം ബി എ എം ബി എ എങ്ങനെയ എം ബി എ മോള് കംപ്ലീറ്റ് ആ ക്കിയോ
പ്പൊ എന്റെ ഈ മാ ഈയം എന്റെ മക്കള് ഈ മാ മൂത്ത തണ്ടണ്ടാ പുള്ളര് അപ്പൊ മോന് മ് ഈ മക്കൾ പറ റഞ്ഞു മ്മച്ചി ഞങ്ങളെ ഞങ്ങൾ അതിനകത്ത്ട്ട് വളർത്തിയതക്കല്ല അമ്മ അവളെ വച്ച് ഫ്രീഡായിട്ട് വിട വിടുമ്മാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ച് അവർക്ക് ഞ അവള് അങ്ങ് ഇഷ്ടം അവളെ ഇഷ്ടത്തിനല്ല ഈ മക്കള് പറഞ്ഞ അനുസരിച്ച് ഞാൻ മ്മ കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കുമ്മാ ന്നൊക്കെ പറഞ്ഞ്
ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കട്ടെ ന്നാ
അങ്ങനെ അവളെ ഇഷ്ടത്തിനാണങ്ങ് പഠിച്ച് അവള് ന്നെ ന്നെ പ്ലസ്ടുവും പ്ലസ് ടു വരെ ഒരു കോളേജ് ഈ മൂന്ന് മക്കളും പ്ലസ് ടു വരെ ഒരു കോ ഒരു സ്കൂളിലായിരുന്നു ആഹ് പ്ലസ് ടു കഴിഞ്ഞപ്പഴത്തേക്കും പിന്നെ വേറെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ച മക്കൾ അമ്മാ അത് കഴിഞ്ഞേന് ശേഷം പിന്നെ അവര് വേ വേറെ കോളേജിലേക്കങ്ങ് പോയി. അപ്പൊ പിന്നെ മോൾ ഇന്റെ മോള് പിന്നെ കെ ടി സി റ്റി എന്നൊരു ഒരു ഒരു സ്ഥാപനം സ്ഥാപനം ഉണ്ടായിരുന്ന്. ആഹ് സ്ഥാപനം ഉണ്ട് അപ്പ അവടെ ഡിഗ്രി വരെ പൂർത്തിയാക്കി. എന്ന്ട്ട് ഡിഗ്രി പൂർത്തിയാക്കേശം പിന്നെ എം ബി എക്ക് സി എച്ച് എം എന്നൊരു കോളേജ് ഒടെ മക്കളുടെ ഉണ്ടാതിനാണ് പൂർത്തിയാക്കിയത്. പൂർത്തിയാക്കി പിന്നെ ജോലിയൊക്കെ ഒരു സ്റ ജോലിയൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ
അതിനാരും ഇപ്പ ജോലി ചെയ്യുന്നില്ല അത് എനിക്കൊരു ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നായിരുന്നു അപ്പൊ എന്നെ ഇവിടെ നോക്കണെങ്കിൽ ന്റെ മോള് വേണായിരുന്നു അങ്ങനെ പിന്നെ ആ അങ്ങനെ പിന്നെ മോള
പിന്നെ വേറെ ജോലി നോക്കാന്ന് വിചാരിച്ചു
ആ പിന്നെ താൽക്കാലികമായിട്ട് അവിടെ നിറങ്ങി ഇറങ്ങിപ്പോഴ്ത്തരിക്കും വേറെ ജോലി നോക്കാൻ വിചാരിച്ചോൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകും നോക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്തൊക്കെ നോക്കുന്നുണ്ട്
ആഹ് ജോലി പഠിച്ചതിന്റെ ജോലി നമുക്ക് എപ്പോഴോലും കിട്ടുവല്ലോ
അപ്പൊ ഇവ കിട്ടും എന്നുള്ളരു വിശ്വാസത്തിലാണ് നമ്മളിരിക്കുന്നത് അപ്പൊ അത് നോക്കുന്നുണ്ട് നോക്കിയാല് ജോലിക്ക് പോകും ജോലിക്ക് പോകാൻ തന്നെയാണ് പിന്നെ പഠിപ്പിച്ചതും
എം ബി എ എം ബി എ പഠിച്ചിട്ട് ജോലി കിട്ടിയ ഒരുപാട് പിള്ളേരുണ്ട്
ഓ ഇഷ്ടം പോലെ ഉണ്ടല്ലേ വിദേശത്ത് പോയി പഠിക്കുന്നവരുണ്ട് നമ്മള നാട്ടിൽ നിന്ന് പഠിക്കുന്നവരുണ്ട് അങ്ങനെ അപ്പറം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഓ ഈയിടക്കാണ് കിട്ടിയത് അതൊക്കെ കിട്ടി കുഴപ്പൊന്നുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ നിക്കുന്നു കൊഴപ്പൊന്നുമല്ല
പഠിക്കാനൊക്കെ എങ്ങനെ എളുപ്പം ഉണ്ടായിരുന്നാണോ പറഞ്ഞത് എത്ര രണ്ട വർഷത്തെേ കോഴ്സ്ല്ലായിരുന്ന
എം ബി എ രണ്ട് വർഷം വലിയ കുഴപ്പമൊന്നുമല്ല വലിയ കുഴപ്പാട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവര്
എങ്ങനെയെങ്കിലും ഒക്കെ എഴുതിയൊക്കെ മുന്നോട്ട് പോയി എങ്ങനെങ്കും ഒരു പ്രയത്നം കൊണ്ടൊക്കെ മുന്നോട്ടൊക്കെ പോയി
ആഹ് പ്രോജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നോ ചെയ്യാൻ വേണ്ടീട്ട്
ഓ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആ
എല്ലാവർക്കും അവള് അവര് ഞാൻ പറഞ്ഞില്ലേ അവര് അവര് പഠിത്തത്തിന്ന ഒരു പാട് മുന്നോട്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഠിക്കും പിന്നെ പഠിക്കുന്ന ചിന്തയ ഒക്കെ അവർക്ക ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയേണ്ടി വന്നില്ല അതുകൊണ്ട്
എന്തായാലും പഠിക്കുവെന്ന് ഉറപ്പുണ്ടായിരുന്നല്ലേ അല്ലേ
ഉണ്ടായിരുന്നു മറ്റുള്ള കറഞ്ഞ കിക്കലോ അങ്ങനത്തെ അങ്ങനത്തെ അല്ലായിരുന്നു ഇപ്പോഴ ഞാൻ പറുന്നതക്കനുരിച്ചക്ക നിക്ക് ക്യൂവിൻ്റ കൂടെ നിൽക്കും ഞാൻ പറയുന്നതൊക്കെ കേൾക്കും അങ്ങനെയൊക്കെ രീതത്തിലാണ് മുന്നോട്ട് പോയത് ഇപ്പോഴും അങ്ങനന്ന ഒരു വിഷമ ഒന്നും
സ്കൂളില് സ്കൂളില് പഠിക്കുമ്പോഴത്തേക്കും നല്ലവോണം പഠിക്കുവായിരുന്നോ
ഉം വലിയ അ ഒരുപാട് പഠിപ്പുള്ളവരല്ല ഭയങ്കര പഠിത്തക്കാരല്ല മാന്യമായിട്ടംണ്ട് സാധാരണ ആഹ് ആഹ് അങ്ങനെ അങ് പോ പോവും അവർക്ക് പിന്നെ മുന്നോട്ട് വിജയം തോൽവിയില്ല പരാജയമില്ല അവരങ്ങ് ഇങ്ങനെ അങ്ങ് അങ്ങ് പോവും അവർക്ക് ആവശ്യത്തിനുള്ള അവർക്ക് എങ്ങനെയാണോ മണ്ട
തോൽക്കാതെ ഒരു ആവറേജ് ആയിട്ട് ജയിച്ച് ജയിച്ചങ്ങ് പോകവും ആവശ്യത്തിനുള്ള മാർക്കൊക്കെ വങ്ങ
ആഹ് അതുകൊണ്ട് പിന്നെ എനിക്കൊരു വിഷമവും ഇല്ല അവരങ്ങും പറഞ്ഞാ പറയുന്ന അവസരിച്ചിട്ട് അവരങ് അതുപോലെ കേട്ട് പിന്ന അവര് പഠിത്തത്തിന് ഞാനും മുന്നിൽ നിൽക്കും മുമ്പൊക്കെ പരീക്ഷിക്കില്ല ഇങ്ങനെ എന്നന്നും രണ്ടു മടി ഒരു പടിിയെങ്കിൽ രണ്ടും മൂന്നും നാല് മണിക്ക് വിളിക്കുമ്പോഴത്തേും ഒരു വിഷമ ഇല്ലാതെ എഴുന്നേറ്റു എഴുന്നേറ്റു വന്നവര ഒപ്പ ഇരുന്ന് എന്റെ ഒപ്പം ഇരുന്ന്വര് പഠിക്കും അപ്പൊ എന്റെ ഒരുപാട് പ്രയത്നം ഉണ്ടായിരുന്നു അവരെ മുമ്പില് അപ്പൊ അത്
അതുകൊണ്ടൊക്കെ ആയിരിക്കും അവര് നല്ലവണം പഠിക്കാൻ പറ്റിയിട്ടുള്ളത്
പഠിക്കാൻ പറ്റി അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ സമയത്ത് അവര് വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ വയ്യന്ന് പറയത്തില്ല അവർക്ക് അത്ും ഞാൻ വിളിക്കുമ്പോഴത്തേക്ക്. അവര് ആഗ്രഹത്തോട കൂടി അവർരുന്നേക്കും അപ്പ അവരെ അവരെ മുമ്പില്.